ഹലോ ആ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് കേക്കുന്നു ആ എന്തൊക്കെയാ സുഖല്ലേ ആഹ നല്ല വിശേഷം ഭക്ഷണമ കഴിച്ചോ ഏയ് ഇല്ല കിടക്കാറിയിട്ടില്ല കെടക്കാൻ ഒരു പതിനൊന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കാവും കെടക്കുമ്പോക്കേനും ലേയ്റ്റായിട്ടാ എല്ലാരും കടക്കല് ഇവടെ
ഓ പൊടിമക്കളൊക്കെയൊണ്ടോ
ഏ ഇല്ലല്ല ഞങ്ങള് ഇവടെ പഠിക്കയാണ് പഠിക്യാണ് ഞങ്ങള് വെടെ ആ
എന്ത് പടി
ഞങ്ങള് ഓക്യുപേഷണൽ തെറാപ്പി ഒരു തെറാപ്പി പഠിക്യാ
മാരീഡാണോ
അപ്പൊ തെറാപ്പിക്ക് വേണ്ടീട്ട് അല്ലല്ല മാരീഡല്ല നിങ്ങള് മാരിടാണോ ആ രാത്രിയേക്ക് എന്താ ഭക്ഷണം ഒരു കുഞ്ഞുവാവന്റെ സൗണ്ട് കേക്ക്ണ്ടല്ലോ ചെറിയ കുട്ടിഇണ്ടോ വീട്ടില് ഹലോ
കുഞ്ഞുവാവ കരയുന്നു
ആ ആ
എന്തെരാ ലക്ഷണം കാണിക്യാ
ആ ആ ചെറിയ കുട്ടിയാവൂല്ലേ ആ ആ
എൻ
എങ്ങനെ കരയോ വാശി പിടിക്കൊക്കെ ചെയ്യോ
ഓ ഓക്ക്
ആ ഇപ്പം കളിപ്പാട്ടത്തിന് ആ അതെന്താ സംഭവം എനിക്കറിയത്തില്ല അതുകൊണ്ട് ചോയിക്കുവാ
അത് മറ്റേ ഓട്ടീസൊക്കെള്ള കുട്ടികൾ ഉണ്ടാവില്ലേ ഓട്ടിസം ആ ആ അതേപോലത്തെ അങ്ങൻത്തെ അപ്പൊ അങ്ങൻത്തെ കുട്ടികൾക്കള്ള ഒരു തറാപ് പിയാണത്
ആ ആ അപ്പോ പിന്നെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുവാണോ അതോ വർക്ക് വർക്ക് ചെയ്യുന്നോ
വർക്ക് ചെയ്യില്ല പഠിച്ചുകോണ്ടിരിക്യപ്പം തേർഡിയർലാ ഞങ്ങള്
ആ ആ ആ അത് പിന്നെ മൂന്ന് വർഷ വർഷത്തെ ക്കോഴ്സോ
അല്ല മൂന്ന് വർഷത്തല്ല നാല് വർഷത്തെ കോഴ്സും പിന്നെ ഒരു ആറു മാസം ഇന്റേൺഷിപ്പും വര്ണ് ണ്ട് ഞങ്ങക്ക്
ആ ആ അയിന് ഫീസൊക്കെ ഒത്തിരിയാണോ ഈ കോഴ്സിന്
ആ ഫീസ് അത്യാവശ്യം നല്ല ഫീസ്ണ്ടാവും ഒന്ന് ഒന്നര രണ്ട് ലക്ഷത്തിനടുത്ത് ഫീസ് വരുന്നുണ്ട്
ആ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ പഠിക്കുന്നത് കോളേജ്
അല്ല കേരളത്തിലല്ല ഞങ്ങള് പൊർത്താ പഠിക്ക്ണത് തമിഴ്നാട്ടിലാ പഠിക്ക്ണത് കേരളത്തിലും ഉണ്ട് ഇപ്പൊ ഇത് വന്ന്ട്ട്ണ്ട്
ആ ഇതിന് നല്ല സ്കോപ്പ് ഉള്ളതാണോ
ആ അതെ കൊഴപ്പല്ലാത്ത സ്കോപ്പ് ഇണ്ട് ഇപ്പോ ഇതുവരിം ഇഞ്പ്പോ കൊറേ കോളേജസൊക്കെ കൂടീട്ട്ണ്ട് അതായത് നാട്ടിലൊന്ന് ഞങ്ങള് പഠിക്കുമ്പോളൊന്ന് നാട്ടിലൊന്നും ഇതിന്റെ അധികം കോളേജസൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നാട്ടില് അത്യാവശ്യം ഒരു അഞ്ചാറ് കോളേജൊക് വന്നിട്ട്ണ്ട് അപ്പൊ പിന്നിതിൻ്റെ കുട്ടികള് ഇങ്ങനെ പഠിച്ചെറങ്ങല്ലേ അപ്പൊ ചെലപ്പോ അതിന്റെ സ്കോപ്പ് ഞ് മൻമാഷത്ത ക കുറയും ചാൻസ് ഉണ്ട് കൊറെ ആൾക്കാാര് ഇങ്ങനെ പഠിച്ചറങ്ങ നക്കല്ലേ
പിന്നെ നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ടോ
ആഹ് മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതായത് തമിഴ്സ് കുറവാണ് ഇവിടെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റേജും സിക്സ്ി സെവന്റി പെർസന്റേജ് മലയാളീസ് തന്നെയാണ് മറ്റവര് കുറവാണ് പക്ഷെ ഇപ്പത്തെ പുതിയ ബാച്ചില് അതായത് ഞങ്ങള സബ് ജൂനിയേഴസ് അവരുടെ ബാച്ചിലൊക്കെ നല്ല അഡ്മിഷൻസ് വരുന്നുണ്ട് ഇപ്പോൊ അപ്പൊ കൊറേ പേര് ഇത് അറിഞ് ആര നീ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞരുന്നില്ല അധികംൾക്കർക്കൊന്ന പക്ഷെപ്പൊക്കെത അറിഞ്ഞറിഞ്ഞ്ഞിട്ട് ഇങ്ങെ കുറെ ആൾക്കാര് ഇങ്ങനെ
ഉം ഉ പിന്നെ എന്തോ ചോദിക്കാൻ വന്നല്ലോ ഇപ്പൊ അവിടുത്തെ പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാ
ആ ഇവിടത്തെ ഇവിടെ നല്ല ചൂട് തന്നെ ഇവിടെ അധികം ചൂട്ന്നെയ ആവും ഒരു ഓഗസ്റ്റ് മ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോേ പിന്നേും കുറച്ച് മഴ ഉണ്ടാവുള്ളു ഇതുവരെവിടെ നല്ല ചൂടാ നാട്ടില് മഴയാണെന്നുണ്ടെങ്കിലും ഇവിടെ എപ്പോഴും ചൂട് തന്നെകവും നാട്ടില അവിടെ മഴയ കണ്ടാവോ
അവിടെ കുഴപ്പമില്ല വെയിലൊക്കെ ഇങ്ങനെ ആയി വരുന്നു മഴയൊക്കെ അങ്ങ് മാറി പിന്നെ ഇടക്ക് ഇങ്ങനെ നല്ല മൂ കടൽ വരും എന്നിട്ട് അത് അങ്ങ് മാറും ഉ ഉ
എപ്പഴും വെയിൽ തന്നെയാണ് നല്ല
വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ വെള്ളമൊക്കെ മറ്റേ ക്ലോറിൻ വെള്ള ആണോ
ആ ക്ലോറിൻ വെള്ളംണ് പിന്നെ കുടിക്കാൻ വേണ്ടീട്ട് നമ്മളിങ്ങനെ കാക്യാൻ വാട്ടർ വാങ്ങും അങ്ങനെ ചെയ്യാ ചെയ്യല്ലേ കുടിക്കാനുള്ളത് ഞാൻ ഇൻവർട്ടർ വാങ്ങും പക്ഷെ ഇല്ല എന്നും കുളിക്കൊന്നുംല്ല ഇല്ല ഇല്ല ന്നും കുളിക്കലൊന്നുമില്ലേ രണ്ട് മൂന്ന്ു ദിവസം കൂടുമ്പോളേ തല നനക്കുള്ളു അതായത് ചിലപ്പോൾ ക്യാൻ വട്ടർ അധികം പേര് കാക്യാൻവാട്ടർ വാങ്ങയിട്ടാാവും തലമനയ്ക്ക് പക്ഷെ ഒറ്റേ വെള്ളം കൊണ്ട് കുളിക്കാ മുടി നല്ലണം കൊഴുകയാണ് എല്ലാം കൊഴിഞ്ഞു പോകവും ആഹ അപ്പൊ അധിക പേരും എനെ ആൻ വാട്ടർ വാങ്ങിയിട്ടാണ്
അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് നിങ്ങള്ക്ക് മെസ്സില്
സെൽഫ് കുക്കി ചെയ്യാ ചെയ്യേ ഞങ്ങള ഇവിടെ പി ജി എടുത്തിട്ടാണ് നിിക്കക്കുന്നത് അപ്പൊ ഞങ്ങള് സെൽഫ് കുക്ക് ചെയ്യോ മെസ്സുണ്ട് അത് കുഴപ്പല്ലാത്ത ഫുഡ് തന്നെയാണ് നല്ല ഫുഡൊക്കെ തന്നെയാണ് കൊറെേ പേര് ഇങ്ങനെ
റൂമിലെ മറ്റേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റേ എന്തുവാ കരണ്ട കുത്തുന്ന അതൊക്കെ ഉപയോഗിക്കും
ആഹ ആഹ അതൊക്കെ ഉപയോഗിക്കാം നമുക്ക് അതൊക്കെ നമ്മുടെ അതായത് നമക്ക് എലക്ട്രിസിറ്റി ബില്ല് നമുക്ക് സെപ്പറേറ്റ ആ വരുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ യൂസ് ചെയ്യാം ഓണറിൻന്റെ അതില അല്ല വരുന്ന പി ജി അല്ലേ അപ്പൊ ഓരോ റൂമിനും സെപ്പറേറ്റ് ഇങ്ങനെ മീറ്റർ വെച്ചല്ല
ഹൗസിന്റെ പിന്നെ മറ്റേ എന്താ പറയുന്ന പെയിൻ ഗെസ്റ്റ് അങ്ങനെയ
ആ ആ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ അല്ല ഹോസ്റ്റല് പോലെയല്ല പെയിൻ ഗസ് താഴത്ത ഓണറും ഞങ്ങള്ൾ മുകളിൽ ഒരു നാലഞ്ചച് റൂമില്
ആ ആ ആ ഉ ഉ അവിടെ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോ
ആഹ കൂടെ കൊറെ പേര് ചെയ്യണണ്ട് ഇങ്ങനെ അതായത് അവര് താഴത്ത് നക്കും പിന്നെെ അേറ്റ് ബിൽഡിങ് ആക്കിയിട്ട് അവരോട് ചേർന്നിട്ട്ന്നെ അങ്ങനെ കൊടുക്കണവരു ഉണ്ട് പിന്നെ ഹോസ്റ്റൽസ ഉണ്ട് റൂംസ് ബിൽഡിങ്ങിന്റെ മുകളില് താഴെ ട ഉണ്ടാവും ചിലപ്പോ അതിന്റെ മോളിൽ കൂടെ റൂംസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട്
എങ്ങനെയുണ്ട് ആളുകളൊക്കെ
ആളെ ളൊന്നും കുഴപ്പമല്ല ഓരോരുത്തര ഓരോ ക്യാരക്ടർ ആണ് കുറെൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കൊറ പേര് നമ്മുടെ വൈഭാവും
ആഹ ഓ പിന്നെ പൊതുവേ അവിടെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഏ എന്താ പറയുന്ന സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ
ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെല്ല നാട്ടുകാരക്ക എ കൊഴപ്പല്ല എല്ലാരും നല്ല ഇതിലെന്നൊണ് അങ്ങനത്തെ അങ്ങനത്തെ
അ അ പിന്നെ കോളേജിനടുത്ത് തന്നെയാണോ ഈ
ആ അ അതെ ഞങ്ങക്ക് ഞങ്ങക്ക് കോളേജിന്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ തേഴ്സ് ജെയിന ആഴ്ചയിൽ ആ നടന്നു പോയി ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ ഞങ്ങക്ക് റൂമിൽ വന്നിട്ട് കഴിക്കാം കോളേജ്ക്ക് പോണെങ്കിലും അതെ വരണെങ്കിലും ഒക്കെ നല്ല സുഖം തന്നെ
ഓ ഓ റൂമിൽ എത്ര പേരുണ്ട് നിങ്ങൾ
ഞങ്ങള് മൂന്ന് പേരാ റൂമില്
ആഹ ആഹ എല്ലാരും നിങ്ങൾ ഒരേ ഏ പിന്നെ ജില്ലക്കാർ തന്നെയാണോ
അല്ല അല്ല ഒരോ ജില്ലക്കാരല്ല മൂന്ന് മൂന്ന് ജില്ലക്കാരാ
നന്നായി ഓ പിന്നെ അപ്പൊ ലീവ് ഒക്കെ എങ്ങനെയ
ലീവ് ഞങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേ അങ്ങനെ ലീവ് ഇണ്ടാവും പിന്നെ ക്രിസ്മസിന് പത്ത് ദിവസം ഓണത്തിന് ഒരു അഞ്ചു ദിവസം പിന്നെ പെരുന്നാളിന് അങ്ങനെ കുറച്ച് ലീവും പിന്നെ ഒരു സമ്മർ മെയിൽ ഒരു ഇരുപത് ദിവസം
വരുന്നതും പോകുന്നതും ഒക്കെ ബസ്സിലാണോ ട്രെയിനിലാണോ
ട്രെയിനിലാണ് വരുന്നത് പോണ തെക്കെ അധികം ട്രെയിനന്നെയവും പിന്നെ നല്ല തിരക്കുള്ള ദിവസണെന്നുണ്ടെങ്കിൽ ചിലപ്പോ രാത് ബസ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഇപ്പോഴുംട്രെനല്ലേ പോകലുള്ളൂ
ഉം ഉം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണോ തിരക്കൊക്കെ കാണുവോ
ടിക്കറ്റ് ബുക്ക് ചെയ്യല ഇല്ല ഞങ്ങളധികം ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടാവും അതിലാവകുമ്പോ പിന്നെ അത്ര തിരക്കുണ്ടാവില്ല
നിങ്ങൾഏതാ സ്ഥലം
ഇവിടെ ഇവിടെ പഠിക്കണതാണോ
അല്ലല്ല സ്വന്തം സ്ഥലം അ ആ ആ
അണോ
അവിടേക്കൊക്കെ എപ്പോഴും സർവീ ഉണ്ട് അപ്പോൾ കൊല്ലം വന്നിട്ടാണോ പോണത് അതോ എങ്ങനെ
അല്ല ഞങ്ങള് പാലക്കാട് വഴി അങ്ങനെ പോവാ
ഓ ഓ ഓ
വരുന്ന ബസ് നിർത്തിത്തണ്ടോ റോഡ് സൈഡ് തന്നെയാണ് വീട് അപ്പോ പിന്നെ ആരും കൊ ഉള്ളതോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എപ്പളും ബസ് സർവീസ് ഉള്ള റോഡ് തന്നെ അപ്പൊ പിന്നെ നമുക്ക് ഏത് നേരത്ത വേണേങ്കിലും പോവും വരും ഒക്കെ ചെയ്യാം
ഉം എങ്ങനെയുണ്ട് പഠിച്ചിട്ട് നല്ലയാണോ
ആഹ ആഹ കുഴപ്പൊന്ന
ഉ ഉം ഉ ഉ എളുപ്പമാണ് പഠിക്കാനൊക്കെ
പഠിക്കാൻ കുറച്ച് കഷ്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പല്ല നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണ തന്നെയള്ളു
പിന്നെ ഈ സ്പീച്ച് തെറാപ്പി അതൊക്കെ ഉണ്ടോ അതിനകത്ത്
ഇല്ല അതി ഇതില് അത് വരുന്നില്ല അത് സെ േറ്റ് കോഴ്സ് തന്നെ ഉണ്ട്
അപ്പൾ നമുക്ക് തിയറി ആയിട്ട് മാത്രമേ ഉള്ളൂ അതോ പ്രാക്
അല്ല പ്രാക്ടിക്കല ആായിട്ടും വരുന്നത് ആ പ്രാക്ടിക്കല ആായിട്ടും വരുന്നുണ്ട് നമുക്ക് ക്ലിനിക്കില് പോസ്റ്റിങ്സ് ഉണ്ടാവും അപ്പൊ അതിന് പോവാ
ആ അപ്പൊ അങ്ങനത്തെ ഈ ഓട്ടിസം സെന്റർ പോലെ ഉള്ളടുത്ത്
ആഹ നമ്മളെ കൊണ്ടുപോകും അവര്
ആഹ ആഹ് ആ
എന്നിട്ട് നമ്മള അവിടെ പോയിട്ട് പഠിക്കുക അങ്ങനെ എല്ലാ ഇയറിലും ഇങ്ങനെ ക്ലിനിക്കൽ പോസ്റ്റിംഗസ് ഇങ്ങനെ വരും ഓരോ സെന്ററിലും ഇങ്ങനെ ഉ ആഹ സ്പീച താരാ ഇനിയിപ്പോൊ ഈ മുഹറത്തിന് ഒരു ഫ്രൈഡേ ലീവ് വരുന്നുണ്ട് അപ്പൊ പിന്നെ തേഴസ് ഡേ ക്ാസ് കഴിഞ്ഞാ പിന്ന എല്ലാരും അങ്ങെ പോക ഒരു മൂന്ന് ദിവസത്തെ ലീ്
ഓ ഓ ഈ ഒരു ദിവസത്തെ ലീവിന വീട്ടില് പോവുവോ
ഇല്ല ഒരു ദിവസേന് പോവില്ല ഇങ്ങനെ മൂന്ന്ു ദിവസം നാലല് ദിവസം കിട്ട്പോളൊക്കെ
ആഹ് ആഹ പോകുമ്പോ അച്ചാറുകളും കറികളൊക്കെ കൊണ്ട ഓ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട്ു പോവുമോ
ഓ എല്ലാതും കൊണ്ടും അച്ചാറും കറയാളും ഒരു രണ്ടണ്ട് മൂന്ന് ദിവസത്തേുള്ളൊക്കെ
ആ ആഓ ഓ പിന്നെ
എന്നാ ഓക്കേ എന്നാ പിന്നെ വിളിക്കണ്ട്
ഓ ഓ ശരി എന്ന എന്നാ
ആഹ ഓക്കെ